ഹലോ ഹലോ ഹലോ ഹലോ
ആഹ
ഹലോ
റൈഞ്ച് കൊറവാണോ
ആഹ കേക്കുന്നു കേൾക്കുന്നു ഇപ്പ കേക്കുന്നു.
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം.
ഉം നല്ലതന്നെ അവിടെത്തെർത്തൻ എന്തൊക്കെയാ
ആ ഇവിടെയും കൊഴപ്പൊന്നല്ല. ആ പിന്നെ മഴ പെയ്യുന്നുണ്ട് ആ ഉണ്ട് ഉണ്ട്. മഴയുണ്ട് രാവിലെ മുതല് മഴയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു പിന്നെ ഹസ്ബൻഡ് വന്നില്ല വെയിറ്റ് ചെയ്തിരിക്കയാണ്.
എന്തായിന്ന് ഫുഡ്
ഇ ചോറ് ഇന്ന് ഞാന് ചോറ് കഴിച്ചു മറ്റേ ഓട്സ് ആയിരുന്നു കഴിക്കുന്നതിന് ല്ലാഞ്ഞോണ്ട് ഞാൻ ശാലം ശ ത് ഒര് തുള്ളി ഒത്തിരി ഒന്നും കഴിക്കാറല്ലോ. കുറച്ച് ചോറെടുത്ത് കഴിച്ചു പയറ് തോരനുണ്ടായിരുന്നു അതും കൂട്ടി കഴിച്ചു.
എന്ത് ചെറുപയറാണോ അല്ലെങ്കില്
അല്ലല്ല മറ്റേ പയർ നീളമുള്ള പയർ ന്ന് ഞാന് പയർ കൃഷിയുണ്ട് എനിക്ക് പയറ് ആ പടവലം ആ പിന്നെ വഴുതന, മുളക്, തക്കാളി അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഞാൻ തന്നെ ചെയ്യുന്നത അപ്പ അ ചാലം ഒക്കെ ഉണ്ട് ഞാന് അതി ഇങ്ങനെ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോഴേ ഇങ്ങനെ അതിന്റെ അരി ഇട്ടിട്ട് കിളി ട്ട് അങ്ങനെ
ആ അതെയാ എന്നിട്ട് പുറത് ത്ത് കടയിൽ കൊടുക്കുവോ ല്ലെ നിളെങ്ങല്ലാ ഉപയോഗിക്കുന്നതോ
ഏയ് അങ്ങനെ അങ്ങ് ഒരുപാടൊന്നും ഇല്ല. പയറുണ്ടാവും കുറച്ചേറെ ആ പടവലത്തേൽ ആണെ ഒന്നും ഉണ്ടായിട്ടില്ല അ വല്യതായിട്ട് പ ന്തലിച്ച് നിപ്പുണ്ട് ഒറ്റൊരു കാ പോലും ഇല്ല. വെറുതെ പൂത്തു നിക്കുന്ന അല്ലാതെ ഒരെണ്ണം പോലും ഉണ്ടാവണില്ല.
ആണോ
ക്കെ ചെറുതാണ് ങ്ങി വരുന്നതേ ഉള്ളൂ. ഉം അതുപോലെ കുമ്പളങ്ങ ഉ ഉണ്ടാകാറായിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ കു കുമ്പളങ്ങയുടെ കുരു ഇട്ടിട്ട് കിളിപ്പിച്ചതാണ് ഞാൻ. അത്ണ്ടാവാറായിട്ടുണ്ട് ആ പടന്ന് വലുതായിട്ടുണ്ട്. മരത്തിൻ മേലൊക്കെ കേറ്റി വിട്ടിട്ടേ അല്ലായിട്ടുണ്ട് അം വേറെ അവിടെ എന്തായിരുന്നു ഒ ഏയ് അങ്ങനെയുള്ള ഐറ്റംസ് സുകൾ ഒന്നുംല്ല എനിക്ക് മാത്രേ ഉള്ളു പിന്നെ കുറച്ച് ചെടികളും ഉണ്ട്.
ഏന്
ആ
പിന്നെ എന്തൊക്കെയാപ്പൻ ഇവട് കൃഷി പറയാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കരൊന്നില്ല ഏ പിന്നെ ഓരോ സമയത്ത് ഇന്റെ ഇടേൽ മഴൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനങ്ങ് ഉണങ്ങിപ്പോയി കഴിഞ്ഞു.
ആ
ആ
പിന്നെ ഇല്ല വെച്ചിട്ടില്ല പിന്നൊന്നും.
പിന്നെ മഴയായി പിന്നെ അങ്ങനെ നശിച്ചു പോയപ്പോ പിന്നെ വെക്കാനുള്ള മൂട് പോയി.
മൂടില്ല
ആഹ് പിള്ളേ പിന്നെ എന്താ പറയാ ഒരു ബസാവാതായപ്പോ
ആ
അങ്ങനെങ്ങ് മൂട് പോയി വെറുത്ത് എന്റെക്കാക്ക വെച്ച തീരുന്നു ആ
അത്തേക്കിന് അപ്പം രാവിലെ ഇനി എന്താണ് ഫുഡ്.
രാവിലത്തേക്ക് ആട അറിയോ
ആഹ ആ ഏ ഗോതമ്പടയാണോ അതോ ഉ ആഹ അതെനിക്കറിയില്ല
നിങ്ങള് മറ്റേ ഗോതമ്പിൻ്റെ ആ ആ അതറിയ ഞമ്മള് അരി അരച്ചിട്ട് ഇണ്ടാക്കുന്നതാ
അതെങ്ങനെയാ
അത് ചോറിന്റെ അരില്ലെ പൊന്നിരിയോ അങ്ങനെ എന്താ റേഷനൊക്കെ ഉപയോഗിക്കും പൊന്നിരിയാണ് നമ്മള് പൊന്നരി ഗ്ര വെള്ള ആയിരിക്കും മിക്സിൽ വെള്ളം കുറച്ചിട്ട് മിക്സിൽ അരയ്ക്കാം ഞമ്മള് ഗ്രൈൻഡർ ഉള്ളോണ്ട് ഗ്രൈൻഡറിൽ അരക്കി നിന്നിട്ട് വെള്ളം പറ്റി നല്ല അതിനായിട്ടരു തോർത്ത് കൊണ്ട് ഉപയോഗിക്കുക ആ തോർത്ത മുണ്ടിലിട്ടിട്ട് വെള്ളം വ ണെങ്ക വല പാത്തിൽ ഫ്രൈ ചെയ്യൻ പോലത്തെ വലിയ പാത്രങ്ങൾ ഉണ്ടാവല്ലോ വെച്ച ചെറിയ ചൂടിലൊന്ന ഉണക്കി എടുത്താലും മതി എന്നിട്ടത് പൊരിട്ടിട്ട് ഇലൽ വരത്തിട്ട കൂടുതൽ ടേസ്റ്റ് ഇലൽ വരുത്തിട്ടാനും ടേസ്റ്റ്ണ് മഞ്ഞളുടെ ഇലയൊക്ക ല്ലേ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ അതില ണ്ടാക്കയാണെങ്ക നമ്മള് മഞ്ഞളുടെലും ഇവിടെ ഇല്ലൊണ്ട് വായന്റെല്ലും ആകൽ വായലൽ പരത്തിട്ട് നടുവൽ മസാല ഇട്ടിട്ട് ആ ഒന്ന് മറ്റേ ഭാഗം കൊണ്ട് അടുച്ചിട്ട് കൊടുക്ക ഇപ്പം വായന്റെ ലെവൽ കിട്ടൻ തുടങ്ങാതണ്ട് നമ്മള് പിന്നെ കങ്ങള് മീന്തൽ മാസൊക്കെ അറിയോ മീങ്കൽ മാസം എന്നൊക്കെ പറയും അതുപോലെ ആക്കും കയ്യിൽ വെച്ചിട്ട് പു പരത്തി സ്റ്റൈല് മസാല ഇട്ട കൊടുത്തിട്ട് ഒരുട്ടീ ട്ട് ങ്ങനെ എടു ക നീളത്തിൽ ഉരുട്ടിടുക്കൂ എന്നിട്ട് ആവിൽ വേയിക നമ്മള് സംമ്മന്തി മാത്ര ആക്കിട്ട ചമ്മന്തി ട്ട് അക്ക അതില് മീൻ ഇട്ടിട്ടക്കും നല്ല ടേസ്റ്റ് ആണ് ഉം മത്തിയൊക്കെ ഇട്ട് ചാപ്പണ കൂ ആണ
ആ നമ്മളിവിടെ പു ഈ ആരിയ ചുമന്നരി വെച്ച് നമ്മള് സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറ് ഉണ്ടാക്കിട്ടില്ല പച്ചരി വെച്ച ഉണ്ടാക്കാറുണ്ട്
ആണ
ആപ്പ അരി പൊടിച്ചത് അരി പൊടി ആക്കിട്ട് അത് ചൂടുവെള്ളം കൊണ്ട് നനച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി പരത്തി ഒ അതിനകത്ത് തേങ്ങായും പഞ്ച സാരയൊക്കെ വെച്ചോ അല്ലെങ്കിൽ ജീരകോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആവിൽ പുഴുങ്ങിയെടുക്കുന്നത് അതറിയാം
അത ഓരോ സ്ഥലത്ത ഓരോ നാളല്ലോ ഓരോ സ്പെഷ്യലുകളൾല്ലേ ഉം ഞമ്മളവിടെ പിന്നെ ഓരോ ആ കൊറച്ചു സമയം പിടിക്കു ആള് കൂടുതലൊക്കെ ഇണ്ടാവുമോ എല്ലരും കൂടൊക്കെ ആക്കുമ്പോ വേ കഴയും ചെയ്യും ഉം ഇവിടെ പിന്നെ എന്താ വച്ചാല് ഓരോ കൊറേ ആൾക്കാരുണ്ട് ങ്ങള് മക്കള് അപ്പൊ ഓരോരുത്ത ഓരോ ആ ഓരോരുത്ത ഓരോ എല്ലാം ഒരേ സൈഡിലല്ല പലരും പല സ്ഥലത്ത അപ്പൊ എല്ലാ തരം ഫുഡുകളും ഉണ്ടാക്കാൻ അറിയും ആ എല്ലാ സ്പെഷ്യലും ഓരോ സ്ഥലത്ത സ്പെഷ്യൽ ലോൺ ഇണ്ടാക്കാൻറിയും അതിൽ പറ്റുന്നതൊക്കെ നമ്മൾ ഇണ്ടാക്കും ക്കും എല്ലാത്ത ഇണ്ടാക്കൂല ഈ ഗോതമ്പിന്റെ വി ഞാന് കഴിച്ചുണ്ടന്ന് പക്ഷെ ഞമ്മൾ ഇവിടെ ഇണ്ടാക്കിട്ടില്ല ഞാനിന്നെ കല്യാണം കഴിച്ചടത്തിൽ ആ നിന്നെ കല്യാണം കഴിച്ച അവിടെ ണ്ടകും ഗോതമ്പിന്റെ പ്പ ഗോതമ്പിന്റെ മാവ് കുഴച്ചിട്ടോ ഗോതമ്പ് അരച്ചിട്ടോ നെ എന്തോ ആണ് എനിക്ക് ഓർമ്മ ഉണ്ടത് കയിച്ചത് ആ അങ്ങനെ ഏന്ധോ എ ശർക്കര ഒക്കെ
അത് എളുപ്പം വല്ലിയ ഗോതമ്പൊടി അങ്ങോട്ട് എടുത്ത് വെക്കുക വെള്ളം അങ്ങോട്ട് ചേ ഉം
ഞ ഞമ്മൾക്ക് അത് അറിയുന്നവൽക്കാണല്ലോ എളുപ്പ നമ്മക് ഇവിടെ ആർക്കും അതറിയില്ല
ആ പെട്ടെന്നാ
ആ അതെന്താ ശർക്കരയും തേങ്ങൊക്കെ ഇട്ടിട്ടാക്കുന്ന അല്ലെ
ആ തേങ്ങാ തിരുമ്മീയിട്ട് അല്ലാെ ശർക്കര ചേർക്കും ഈ പിന്നെ നമ്മടെ ഇല്ല ഇല്ല ഇല്ല ഇല്ല എരിവാക്കൂല അതിന് പകരം നമ്മള മാ ഇത് ചേർക്കും എന്താ ജീരകം ജീരകം ഉം ഏലക്കാ പൊടിയും ചേർക്കും
അത് ഞാൻ കഴിച്ചകണ് ഇണ്ടാക്കിയില്ല ഇവിടെ നമ്മള ഇങ്ങനത്തൊക്കെ ഇണ്ടാക്കും അട ഇണ്ടാക്കും പിന്നെ കൊഴക്കട്ടൊക്കെ കേട്ടക്കോ
അത് ആവില് വേവിക്കാതെ നമ്മളൊരു നമ്മള് മറ്റേരു ഈ തവയില്ലേ തവയിലെ വെച്ചിട്ട് സാധനം ഇങ്ങനെ പാഴയിലൽ ആ ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് പാഴയി അങ്ങനെ വച്ചിട്ട് അതിന് മുകളിൽ ചട്ടിവച്ചിട്ട് ഇതെടുത്തുകഴിഅതും ടേസ്റ്റ് ആണ്
ആണോ ഉം ണം ഞാൻ എനിക്കത് ഓമ്മയിൽന്നും ഉണ്ടായില്ല ങ്ങങ്ങള് പറഞ്ഞപ്പോ ഓർമ്മയായി ഞാൻ കഴിച്ചുണ്ടായി ഉണ്ടാക്കിയതും ഞാൻ കണ്ടിക്ക് ഇതുവരെ ട്രൈ ചെയ്തില്ല
ഞങ്ങളും അങ്ങോട്ടുള്ള ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ലേ ഇപ്പൊ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഇപ്പം ഒത്തിരി പേര് ഫോണിൽ സംസാരിച്ചപ്പോ അവടെ വെറൈറ്റി വെറൈറ്റി ഫുഡ്കള് പറഞ്ഞുതരുന്നത് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേക്കുവ
രാവിലെ ന്താണ്ടാ
ഞാൻ രാവിലെ ഉണ്ടാക്കിയത്കോഴിക്കെട്ടെ ആയിരുന്നു ഉണ്ടാക്കിയെ മിക്കവാറുംള്ള ദിവങ്ങളിലെല്ലാം ത്തിയായിരിക്കും പിന്ന ഞാന് അരിപ്പൊടി വേറെന്നും അങ്ങനെ ഇഡ്ലി ദോശ ഇതൊക്കെ ഇതേ ഉള്ളു വേറൊന്നും അങ്ങനെ ഇപ്പം പിന്ന നൂലപ്പ ഉണ്ടകും ഗോതമ്പ്പൊടി ണ്ട് അരിപ്പൊടിയുണ്ട് അത് രണ്ടും മാറി മാറി പരീക്ഷിച്ചൊണ്ടിരിക്കും
ഹ ഹ വെള്ളപ്പ അങ്ങനെയൊന്നും ഉണ്ടാക്കൂല
ഏയ് വെള്ളയപ്പ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ല അതൊണ്ട് മെനക്കടാരും പൊന്നില്ലേ ഉ വല്ലാ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല വല്ല ആഗ്രഹഉം ഉണ്ടെനിന്നുണ്ടെങ്കി പുറത്തുനിന്ന് പൊറോട്ടയാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തുന്ന് മേടിച്ച് ശരിക്കും അല്ലാതെ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല ആഹ് ചപ്പാത്തി ഞാനുണ്ടാക്കിയാല് അങ്ങനെ ശരിയാ ലാ എന്റെ ഹസ്ബൻറ് ആണ് ചപ്പാത്തിഇടാൻച്ചൻ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല ഉണ്ടാക്കാൻ ഞാൻ പരത്തിയാല് പൂവട പോലെ ആക്കു
ഏ
ആ അവര് നല്ല റൗണ്ടില് നല്ലോണ്ണം പരത്തിട്ട് പൊങ്ങും എങ്ങനെ ഗ്യാസിന്റെ മുകളിലോട്ട് വെക്കുമ്പോ കാണൻ എങ്ങനും പൊങ്ങി വീർത്ത് വരും
ഏ അത് കോഴക്കുന്നേനൊക്കെ ഓരോ ഇത്ണ്ടല്ലോ കോഴൊക്കെ നന്നാവണം
ആ ആൾക്ക് നല്ലോണ്ണം ഇതായിട്ട് കഴിക്കണം ഞാനാണെങ്കില് ചുമ്മാ അതെ ഈ പട്ടിയെ എറിയാവുന്ന തരത്തിലുണ്ടാക്കും ഹി ഹി
ഹി ഹി ഹി
ഒന്നും പറയാനില്ല നമ്മടെ എന്റെ ഫുഡിന് ട അങ്ങനെ വല്യ ടേസ്റ്റ് ഒന്നുല്ല ചെല ചെല കറികൾക്ക്‌ മാത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് അല്ല അതനെക്കെ വറും പ
അപ്പൊ സ്പെഷ്യലൊന്നും ഉണ്ടാക്കൂല മന്തി റൈസ് ഐറ്റംസ്
ഏയ്‌ ഇല്ലില്ല അങ്ങനൊള്ള വകകളൊന്നും എനിക്ക് ഒണ്ടാക്കാനറിയില്ല
അപ്പൊ അങ്ങനത്തെ കൊതിവരുമ്പോ പുറത്തൂന്ന് വാങ്ങുന്നതായിരുക്കുല്ലേ
ആ ഞാന് അങ്ങനെ ചിക്കന് മട്ടന് അങ്ങനെയുള്ള വകകളൊന്നും കഴിക്കുന്ന വ്യക്തിയേ യേ അല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോത്തേയില്ല ആ പച്ചക്കറി മാത്രം കൂടിപ്പോയ ഞാൻ മൊട്ട കഴിക്കും
ഏ
ആൾക്ക് അങ്ങനെ വല്ലോം കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആള് പുറത്തുന്ന് മേടിച്ച് കഴിക്കും
ആഹ് അങ്ങെനാണ്
ഇന്നല്ലെ എന്റെ വീട്ടിലോ അല്ലെങ്കില് ആൾടെ വീട്ടിലോ ഒണ്ടാക്കുമ്പം ഞങ്ങൾ അവിടെ പോയി മേടിച്ചൊണ്ട് വരും. അങ്ങനെയാ ല്ലാണ്ടൊന്നും ഇല്ല
ആഹ് അപ്പൊ ണ്ടാക്കാനു അറിയല്ണ്ടാവ് ലാലേ കഴി
ഇല്ലില്ലില്ലാ ഒണ്ടാക്കാൻ അറിയത്തില്ല എനിക്ക് അത് പഠിക്കണോന്നുള്ള ആഗ്രഹവും ഇല്ല
ന്നാ പിന്നെ വേറൊന്നുല്ലാലോ ആഹ് ന്ന ശരി ങ്ങളവിടുന്ന് കട്ട് യ്യോ വേറെ കോള് വരുന്നുണ്ട്.